ഹലോ എന്ണ്ട് വിശേഷം?
വിശേഷം അങ്ങനെ പോകുന്നു
ആ
ഫൂണ്ട കഴിച്ചോ
ആ ഫുട്ടൊക്കെ കഴിച്ചു പിന്നെ കിടക്കാനായി തുടങ്ങി ട്ടണ്ട്
ആ എന്തായിരുന്നു ഫുഡ് എന്തായിരുന്നു?
ഇന്ന് ഫിഷ ഉണ്ടായിന്നു ആ മീന ക്കെ നല്ല വിലയാണ്മ്മ നല്ല മത്തി ഇണ്ടായിരുന്നു മത്തിക്ക് എന്താ നിങ്ങള് പറയാറ് മത്തിന്ന് തന്നെയല്ലേ
ആ
ആ മ ആ ചാള പറ ആ മത്തി കറി മത്തി വറ ത്തത് പിന്നെ നമ്മള് പിന്നെ ബീറ്ററൂട്ട്ല്ലേ ബീറ്ററൂ്
ആ ആ ആ
അതെ പിന്നെ അവിടെ അവിടെ എന്തായിരുന്നു?
ഇവിടെ രാത്രി കാപ്പിയാണ്.
കാപ്പി ആ ഓക്കേ കാപ്പി ല്ലെ ആ പിന്നെ എങ്ങനെ സിനിമക്കെ ഇഷ്ടണോടാ സിനിമ പാട്ട് അങ്ങനെയൊക്കെ താണ് ഏറ്റവും വെറുതെ ഇരിക്കുമ്പോ എന്താണ് ഹോബി
വെറുതെരിക്കുമ്പം ഓണ-
പ പാട്ട് കേൾക്കും അല്ലെ ഫിലിമ കാണ അങ്ങനെ എന്തെങ്കിലും
ആ സിനിമ ണും സിനിമാ അത ആ
ആ വായനൊക്കെ ഇഷ്ടണോ എന്തേലും ഇവിടെ അടുത്ത് എന്തേങ്കലും ബുക്കൊക്കെ വായിച്ചിട്ടുണ്ടോ
അങ്ങനെ ബുക്കൊന്നും അങ്ങനെ ബുക്കൊന്നും വായിച്ചിട്ടൊന്നുല്ല
ആ ഇല്ലല്ലേ ആ ചിലർക്ക് റീഡിംഗ ഒക്കെ ഭയങ്കര താല്പര്യമാവും ഞാന ഇതുപോലെ പിന്നെ ഹോബിന്ന് പറയ പാട്ട എനി ഭയങ്ക ഇഷ്ട പാട്ട കുറച്ചൊക്കെ പാടൊക്കെ ചെയ്യും ചെറിയ രീതിക്ക് പഠിക്കാനൊന്നും പോയിട്ടില്ല പക്ഷെ ചെറിയ രീതിക്കൊക്കെ ഇഷ്ടണ് വെറുതെ മൂളി പാട്ടിയോടുക്കും പിന്നെ അതുപോലെ പാട്ട് കേൾക്കാന് ഡാൻസ് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്
ആ പിന്നെ എന്തൊക്കെയാണ് കൃഷിയൊക്കെഉണ്ടോ അവിടെ
ആ കൃഷിയൊക്കെണ്ട് കൃഷിന്ന് പറയാന് ഓവറായിട്ടില്ല ന്നാലും നമ്മള ആവശ്യത്തിനൊക്കെ ആ കുറച്ചൊക്കെ അതായത് ഓവറായി നമ്മള് ഉള്ളിതക്കാളി പച്ചമുളക് അങ്ങനൊക്കെ തക്കാളിക്കെ ചെറിയ രീതിക്ക് നമ്മള് മുളച്ച് വരുന്നതൊക്കെണ്ടാവും നമ്മള് വേസ്റ്റൊക്ക്ട്ട സ്ഥലത്തൊക്കങ്ങനെ മുളിച്ച് അതിനായിട്ട്ങ്ങനെ കുഴിച്ച്ടാറൊന്നുമില്ല പിന്നെ വിത്തുകളൊക്കെ കിട്ടുമല്ലോ നമുക്ക് ഓരോ സീസണില് കുടുംബശ്രീന്നങ്ങനെയൊക്കെ കിട്ടുവല്ലോ ആ അതൊക്കെ എങ്ങനെ കുഴിച്ചിടും അപ്പൊ അതുണ്ടാവും വയുതനങ്ങ അങ്ങനെയെക്കെ ചീരാ മുരിങ്ങണ്ട് കൊറെ കർമൂസ അങ്ങനത്തെ ഐറ്റംസ്കളൊക്കെണ്ട് മം പിന്നിപ്പൊ മഴയായത് കൊണ്ട്തന്നെ അധികം ഓക്കെ ഇങ്ങട്ട് ഇതായി പോവാണേ കാരണം ചെടികളൊക്കെന്നെയാ ചെടികളൊക്കിഷ്ടാണോ ഉണ്ടാക്കാന്
ആ ചെടികളൊക്കെ ഇഷ്ടാണ്
ആ വീട്ടില്ണ്ടാക്കാറുണ്ടോ
കൃഷിയും കാര്യങ്ങളൊന്നുംല്ല
ഇല്ലാലെ
ഇവിടാകുള്ളത് വാഴണ്ട് പിന്നെ ചക്കയുണ്ട് പിന്നെ പപ്പായ പപ്പക്കയുണ്ട്
ആ
അങ്ങനക്കുള്ളതുണ്ട്
അതെ അതെ അതെ മം പിന്നെ എങ്ങനെയാണ് മേക്കപ്പൊക്കെ ചെയ്യണ ആളാണോ നിങ്ങള് എങ്ങനെ ഇഷ്ടാണോ പൊറത്തേക്കൊക്കെ പോകുമ്പോ പിന്നെ അല്ലെ ഒരു ഫംഗ്ഷനൊക്കെയ്യുമ്പോ നമ്മൾക്ക് ചെയ്യുന്ന രീതിക്കൊക്കെ ചെയ്യുന്ന ആളാണോ അങ്ങനെ അയിനോടൊക്കെ ഇന്റെറസ്റ്റുണ്ടോ
എനിക്കിതൊന്നറിഞ്ഞൂടാ എങ്കിലും എന്റെ ഒരു രീതിയില് ഞ
ആ അതെ അതെ അതെ അതായത് നമ്മള് ഫങ്ങ് ഷനൊക്കാകുമ്പോ അത്യാവശ്യം നല്ല പോലെ ചെയ്യും അല്ലെങ്കില് നമ്മ റയറായിട്ടെവിടെക്കെങ്കിലൊക്കെ പോവാണെങ്കിൽ കോമൺ ആയിട്ടങ്ങനെ ചെറിയ രീതിക്ക് പോവാണെൽ ലിപ്സ്റ്റിക്കൊക്കെ യൂസ് ചെയ്യുമോ
ലിഫ്റ്റിക്ക് ലിഫ്റ്റിക്ക് എനിക്ക് എനിക്കീ മേക്കപ്പിന്റെ അതി അധികം അത്രറിയില്ല എങ്കിലും ഞാൻ വല്ലപ്പോഴും ഒക്ക്ട്ട് ഇട്ടൊണ്ട് പോകാറുണ്ട്
ആ ഉണ്ട്ല്ലേ ആ അതെ അതെ നമ്മള് പിന്നെ ഓരോ ഷെയ്ഡ്ണ്ടാവുമല്ലോ ഒരോ ത്തര്ക്കും നമ്മള് ചേർച്ച വരുന്ന ഷേഡുകളൊക്കെ അപ്പൊ അതാ ഞാൻ ചോദിച്ചേ ഏത് ഷേഡാണ് ഏറ്റവും ഇഷ്ടം ചിലർക്കൊക്ക നല്ല ഡാർക്ക് ഷെഡാവും ചിലർക്ക് ന്യൂഡ് ഷെഡാകും ലൈറ്റ് ഷെഡ്ണ്ടാവും അങ്ങനെയൊക്കെ
ആ പിന്നെന്തൊക്കെയണ്ട് പരിപാടി
പരിപാടി ഇതാ ഇപ്പ ഇനിയിപ്പോ മക്കളെയൊക്കെ എന്താ ഫുഡൊക്കെ കൊടുത്തു അവരെ മൂത്രൊയിപ്പിക്കല് പല്ലയിപ്പൊക്കെ കയിഞ്ഞു ഇനി അവരൊന്ന് കെടത്തണം ഒറക്കണം അങ്ങനത്തെ പരിപാടിയൊക്ക്ണ്ട് മം കിടന്നാപിന്നെ പെട്ടെന്നൊറങ്ങും അവരൊക്കെ ലൈറ്റ് ഓഫാക്കിക്കഴിഞ്ഞാൽ മൂന്നാളും പിന്നെ രാവിലെ തന്നെ നല്ല രാവിലെണീക്കും ആറ്മണി ആ ടൈമിലൊക്കെണീക്കും പിന്നെ അതുകൊണ്ടെന്നെ പഠിക്കയാണ് പഠി ക്കാണ് മൂന്നാംക്ലാസ്സിലാണ് വല്യ മോന് അതിന് തായെയുള്ളോരാണ് ബാക്കിയൊക്കെ പിന്നെ ഒരാള് രണ്ടിലാണ് ഒരാള് നല്ല ചെർതും മൂന്നര വയസ്സായി ഇപ്പൊ ഇപ്രാവശ്യം ഞാന് അംഗൻവാടിയിൽ ചേർത്തിട്ടുണ്ട് ബാലവാടിയിൽ അപ്പൊ അങ്ങനെ പോവും അവിടാകുമ്പോ കറക്റ്റ് ഫുഡും കാര്യങ്ങളും അവരൊറക്കൊക്കെ ആയതുകൊണ്ടന്നെ പിന്നെ നമു ക്കും കുറച്ച് ടൈം അവര് ഫ്രീയാണ് അവര് അവിടെ ഓക്കെയാണ് അതുകൊണ്ട് കുഴപ്പല്ല
ആ ആ. ആ
അതെ അതെ ഉം പിന്നെന്താണ് അവിടുത്തെ വിശേഷൊക്കെ ഇപ്പൊ മഴ പെയ്യുന്നുണ്ടോ അവിടെ നൈറ്റ് മഴ ഉണ്ടോ അ പകലത്തെ പോലെ തന്നെയാണോ അവിടെ
ഇല്ല ഇവിടെ രണ്ടു ദിവസം കൊണ്ട് വെയിലായിരുന്നു വെയിലായിരുന്നു മഴയൊന്നും ഇല്ല ആ
മഴ ഇനിയിപ്പോ ഈ വെയിലിനൊക്കെ മഴ പെയ്യാൻ ചാൻസ് ഉണ്ട് ഏ അപ്പൊ കാരണം അപ്പൊ ഇവിടക്കന്നെ ഒരു ആഴ്ചന്റെ അടുത്തായിട്ട് നല്ല വെയില നല്ല ചൂടും ഉണ്ട് നല്ല ചൂടുള്ള വെയില് മൂടല്ലന്നല്ല അല്ല കാ ചൂട ഈ വെയിലിനോട് കൂടെ ഒരു കാറ്റുണ്ട് ഇവിടക്കെ അവിടെണ്ടോ ഒരു കാറ്റ് ഇങ്ങനെ അടി നല്ല അപ്പൊ ഇന്ന് ഞാൻ അലക്കിയിട്ടത്തൊക്കെ നല്ല പാറി പോയിട്ടുണ്ട് അത് കാറ്റൊണ്ട് പകലേ കാറ്റടച്ചിട്ട്
ആ ആ ഇവിടെ അത്രയ്ക്ക് കാറ്റൊന്നും വരൂല ആ
ഇല്ല അല്ലെ ആ മരങ്ങൾ ഒക്കെയുള്ള ഏരിയാണോ
ആ മരങ്ങളൊക്കെ ഉണ്ട്
ആ ഉണ്ടല്ല ഉം മരങ്ങളില്ലെങ്കിൽ നമുക്ക് നല്ല വെയിലാണേ വെയില് പിന്നെ പൊതുവേ നല്ല വെയിലുണ്ടാവും ചുറ്റുപാടൊക്കെ ഇത്ണ്ടാവുംല്ലേ മരങ്ങൾ ഉണ്ടാവും കാറ്റടിക്കുമ്പോക്കെ അങ്ങനെ വീഴാൻ പറ്റിയ മരങ്ങളൊന്നും ഇല്ലല്ലോ സേഫ്ന്നെല്ലേ
ആഹ്ആഹ് ഇവിടെ സേഫ് ആണ്
ആണ് പിന്നെ വീട്ടില എല്ലാരും ഇറങ്ങിയോ
ഇല്ല ഇല്ല ഉറങ്ങിട്ടില്ല
ആഹ് ഉറങ്ങിട്ടില്ല ഒരു വർക്ക് നിങ്ങളിത് വേറെന്ത് വർക്ക് ചെയ്യുന്നുണ്ടോ വർക്ക് ഫ്രം ഹോമായിട്ട് വേറെന്തെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടോ
വേറെ വർക്കൊന്നുമില്ല ഈ ഓൺലൈൻ വഴിയായിട്ട തന്നെ ഉള്ള തേ ഉള്ളു
ആ വർക്ക് ഫ്രം ഹോം ആയിട്ട് എന്തെങ്കിലുമൊക്കെ നോക്കുന്നുണ്ടാവും അല്ലേ ഇങ്ങനെ എന്തെങ്കിലും നമുക്ക് പറ്റുന്നത്
ആ
ആ അതെ
പിന്നെ പുറത്തോട്ടൊന്നും പോയില്ലേ
ഇല്ല പിന്നെ ഇപ്പോ സ്കൂൾ തുറന്നതുകൊണ്ട് തന്നെ ഇപ്പൊ ഒരു ലീവ് കിട്ടിയില്ല പിന്നെ സൺഡേ ഒക്കെ പോവും സൺഡേ ഫ്രണ്ട് ഒന് പോയി ഫുഡ് കഴിക്ക അല്ലെങ്കിൽ ചായ കുടിക്കും അല്ലെങ്കിൽ സിനിമക്ക് പോകും കുറ ടൈമിലൊക്കെ ഒന്ന് സ്പെൻറ് ചെയ്ത് അവർക്ക് വർക്ക് ചെയുന്ന ആൾക്കാരല്ലേ അവക്ക് സൺഡേ ലീവ് ഉണ്ടാവും അപ്പോ അവർക്കെങ്കിലും ചെയ്യണം കാണണം എന്നൊക്കെയുള്ള ഒരു മെന്റാലിറ്റി ആവും ഏ നമ്മള ഇവര് വീട്ടിൽ തന്നെ ഇരിക്കുന്നത് കൊണ്ട് തന്നെ പിന്നെ ഞാൻ ട്യൂഷൻ ചെയ്യണ്ട് കുട്ടികൾക്ക് ട്യൂഷൻ കൊടുന്നുണ്ട് അപ്പൊ ഈ ഓൺലൈൻ വഴിയായിട്ട് അപ്പൊ എവിടെയുള്ള ഒരു കു ട്യൂഷൻ കൊടുത്ത ഗൂഗിൾ മീലാണ് ക്ലാസുകളൊക്കെ വരിക അപ്പൊ അങ്ങനെ നൈറ്റും ഈവനിങ്ങുംഒക്കെ ആ ക്ലാസ് ഉണ്ടാവും എനിക്ക് പിന്നെ അവരെപ്പൊ വിളിക്കുമ്പോൾ ചിലപ്പോ ഞാൻ അങ്ങോട്ട് വിളിക്കും അവർക്ക് എടുക്കാൻ സാഹചര്യം ഫ്രണ്ട്സർക്കൊക്കെ സൺഡേ അവരൊന്ന് ഫ്രീ ചെയൻ റിലാക്സ് ആണ് ചെയ്യ അപ്പൊ ഒന്ന് കൂടും പിന്നെ ജസ്റ്റ് ഒന്നും ഇതേപോലെ എന്തെലിലും ഫിലിം കാണും അങ്ങനെയൊക്കെ ചെയ്യും അല്ലെ എന്റെ ഫ്രണ്ട്സിന്റെവീട്ട ഫുഡൊക്കെ ഉണ്ടാക്കിയന്ന് കൂടും അങ്ങനെയൊക്കെ ഞാനവിടെ ഒറ്റക്കായതു കൊണ്ട് തന്നെ ഇവിടക്ക അധികം വരാറ് എവിടെ ഞാനും പിന്നെ ഹസ്ബന്റ് ഗൾഫില പിന്ന മക്കളെ ഞാനല്ലേ ഉള്ളൂ അങ്ങനെ ആരെയും ഇതാക്കേണ്ട ആവശ്യമില്ല ഒന്നി അപ്പൊ ഇങ്ങോട്ട് വരും അല്ലെങ്കിൽ പുറത്ത് പോകും അങ്ങനെയൊക്കെ ഉ ട്രാവലിങ് പറഞ്ഞാല് രസാണല്ലോ
അപ്പം സെപ്പറേറ്റ് ആണ്
ആ സെപ്പറേറ്റ് ആണ് സെപ്പറേറ്റ് ആണ് വലിയ മോനോണ് അപ്പൊ സെപ്പറേറ്റ് പോകുന്നു ഉം വീട്ടിലെ മൂത്ത മോനാ കുമ്പോ ഞങ്ങളങ്ങനെ സെപ്പറേറ്റ് പോന്ന വീട് തൊട്ടടുത്ത് തന്നെയാണ് ആ അതെ പിന്നെവിടെ സാ ധനങ്ങൾക്ക് ഒന്നും ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ അടുത്ത തന്നെ കടകളും അങ്ങനെയൊക്കെ ഉള്ള സ്ഥലാണോ
ഇവിടാ ഇവിടെ കൊറച്ച് പോണോടെ ഇവിടെ ഞങ്ങള് ഉള്ള ഏരിയോട്ട്
ഉള്ളേരിയ ആയോണ്ട് അല്ലേ ആഹ് അപ്പൊ ഈ സാധനമൊക്കെ മൊത്തത്തിൽ വാങ്ങാറാ അല്ലെങ്കില് പിന്നെ ഇങ്ങനെ ഓരോ ദിവസം അങ്ങനെ വാങ്ങി വെക്കോ മൊത്തത്തിൽ വാങ്ങോ
ഇപ്പടാ ഞങ്ങൾ ഒരുമിച്ച് വാങ്ങിച്ചു വയ്ക്കും
ആ മ
ഒരു മാസ്ത്തേക്കെ ഒരു മാസ്ത്തേക്കൊള്ള നമ്മള് വാങ്ങ്ച്ചു വയ്ക്കും പിന്നെ മീ മീന് മാ ത്രം നമ്മള് ഇവിടെ ഈ കട ഒള്ളപ്പം രണ്ട് മൂന്ന്ദോ സത്തേയ്ക്ക് വാങ്ങ്ച്ച്വെ വെയ്ക്കും ഫ്രിജിനാത്ത് വെയ്ക്കും
ആയ് ശരി ആ ഫ്രിഡ്ജിലായൊണ്ട് പിന്നെ ഫ്രീസറിലല്ലേ ഇങ്ങളൊക്കെ വെക്കാറ് ഇപ്പഇല്ലേ മീനൊക്കെല്ലേ നിങ്ങള് ഒരു മൂന്ന് ദെവസൊക്കെ കഴിഞ്ഞാൽ പിന്നെന്തെങ്കിലും അതിന്റെ സ്മെല്ലിലോ ചോയയിലൊക്കെ വ്യത്യാസം വരാറുണ്ട് ഫ്രഡ്ജിൽ വെ ഉച്ചാതന്നെ
നമ്മളിടെ മൂന്ന് ദോസം ആ കഴിഞ്ഞു വെക്കാറില്ല മൂന്ന് ദെസം കറക്റ്റ് മൂന്നും
ആ രണ്ടു ദിവസം അത്രേ പറ്റുവുള്ളൂല്ലേ അത് പിന്നെ നമ്മള് ഫ്രിഡ്ജ് വെക്കാണെ കൂടെ ചിക്കൻ ആയാലും എന്തായാലുംല്ലേ അല്ലെങ്കിന്താ മ്മള് ഫ്രീസർല് അത്രേം ഇതില് വെക്കണം ല്ലേ നല്ല പോലെ ഉം എന്നാലും മിനിമം മൂന്നോസം അല്ലേ അല്ലെങ്കില്
ആഹ് ആഹ് അത് കഴിഞ്ഞാപ്പിന്നെ ഒരുമാ മീന് ഒരുമാരി ആയിപ്പോ
ആ ഒരുമാരി ഒരു സ്മെല്ലാല്ലേ പിന്നെ ന്താ ആ ഒരു പ് ഒരു ടേസ്റ്റ് കി ട്ടൂല കറി വെച്ചാലും എത്രൊക്കെ മസാല ഇട്ടാലും അതിനൊരു ടേസ്റ്റ് കിട്ടൂല
അ ഇപ്പോഴത്തെ ബീഇപ്പഴ് ഇപ്പഴ് ആഹ് ഇപ്പൊ മീനൊക്കെ കൊറവാണ്
ആഹ് നല്ല കൊറവാ അത് നല്ല വെലയാണ് കാർണം ഞാൻ പറഞ്ഞല്ലോ ചാളക്കെക്കെന്നെ കിലോന് ഞാന് നാലൂസം മുന്നേ ചോയ്ച്ചപ്പോ നാന്നൂറ് രൂപേ ഇന്നിപ്പോ മുന്നൂറായിട്ടിണ്ട്
ആഹ് ഇപ്പൊ മീൻനൊക്കെ ഭയങ്കര റേറ്റും
ആഹ് നല്ല റേറ്റാ ഒന്നാതേ ക ഇതായോണ്ടേ മീന് കിട്ടുന്നില്ല മഴേക്കെയാ അതുകൊണ്ട്ന്നെ ഇനിയിപ്പ അത് റെഡി ആയി വരണം ആ അതെ അതെ അത് ചിക്കനൊക്കെയാണിപ്പൊ എനിക്ക് തോന്നണ് വെല കൊറവ് കൊറച്ചൂല്ലെ മീനെ ക്കാട്ടിലും ചിക്കന് കൊറവാന്തോന്ന്ണ്ട് അപ്പൊ ഒരു കിലോ നാന്നൂറ് രൂപക്ക് നമ്മള് ചാള വങ്ങ ണെങ്കില് ആ ന്നാന്നൂറ് രൂപക്ക് ചിക്കന് അത്യാവശ്യം കിട്ടുന്നുണ്ട്. കാരണം, കിലോന് എത്രാപ്പോ ഇരുന്നൂറോ അങ്ങനെ എന്തോന്ന് പറഞ്ഞുട് അതെ ബീഫൊക്കെ വാങ്ങാറുണ്ടോ ബീഫൊക്കെ ഇഷ്ടാണോ വരട്ടണത് അതങ്ങനെ
ഇവിടാ എനിക്കും അമ്മയ്ക്കും കഴിച്ചൂടാ ബീഫ് ബാക്കി എല്ലാരും ബീഫ് കഴിക്കും അപ്പം അവർക്ക് വല്ലപ്പോഴും, അവർക്ക് വല്ലപ്പോഴുഒക്കെ വെച്ച് കൊടുക്കും
ആഹ് അയ് ശെരി നിങ്ങക്കലർജിയാ
ആഹ് ഞങ്ങക്ക് അലർജിയാണ് അതുകൊണ്ട് ഞങ്ങള് കഴിക്കൂല
ആഹ് ശരി ഓക്കെ ഊം പിന്നെ എന്താല് ഇപ്പം രാവിലേക്ക് എന്താ നാളെ രാവിലേക്ക് എന്താ ഇണ്ടാക്കണേ
നാളെ രാവിൽത്തേക്ക് ഒന്നും തീരുമാനിച്ചിട്ടില്ല
ആഹ് അതെ എം പിന്നെ നമ്മള് രാ തലേന്നേ വെള്ളത്തിലിട്ട് വെക്കാനുള്ളതൊക്കൊണെങ്കില് നമ്മള് തലേ ഉണ്ടാക്കൂലെ നിങ്ങള് ഇഡ്ഡലി അങ്ങനൊക്കെ ഇണ്ടാക്കുല്ലേ വെള്ളപ്പം, ഇഡ്ഡലി, ദോശ അതൊക്കെ നിങ്ങളെ പ ച്ചെരീനോടാണ് ഇണ്ടാക്കാ അല്ലെ നമ്മളെ പത്തിരിപ്പൊടി പൊടിച്ച പൊടിയോണ്ടോ പത്തിരിപ്പൊടി ആക്കുവല്ലോ
ഈടിയപ്പൊക്കെഈടെങ്കി അതിന് മാവുണ്ട് പ്രത്യേകിച്ച് മാവുണ്ട്
ആഹ് മാവ് ഇപ്പ പാക്കറ്റ്ന്ന് വാ
ആഹ് അത് വാങ്ങ്ച്ച് നമ്മ്ള് കുഴച്ചാണ് വെക്കുന്നത്
അ ആ അങ്ങനെ ആ റെഡിമെയ്ഡായിട്ട് കിട്ട്ണ്ട് അല്ലേ അപ്പൊ അങ്ങനെ ചെയ്യും ആഹ് അപ്പൊ അതിലെന്നായ്ല് കൂ ട്ടുകളൊക്കെണ്ടാവും പിന്നെ ചെൽ
ആ അത് നമ്മള് ചൂട് വെള്ള മൊഴിച്ചൊന്ന് കുഴച്ചാൽ മാത്രം മതി.
ആ അങ്ങനെയല്ലേ? ആ ചേർത്തിട്ട് ഇപ്പൊ ഈ ഇഡലിയി ക്കെ ഈസ്റ്റ് ഇടാറുണ്ടോ? നിങ്ങൾ ഈസ്റ്റ്?
ആ ചിലര് ഈസ്റ്റ് ഒക്കെ ഇടാറുണ്ട്.
ആ ഈസ്റ്റ് നമ്മളെന്തിന നല്ല പൊങ്ങി വരാനോ? നല്ല സോഫ്റ്റ് ആവാനോ?
ആ ഞങ്ങളിവിടെ അതില് ഈസ്റ്റൊന്നും ഇടാറില്ല.
ഇല്ല അല്ലെ ആ അത് ശരി. ആ പിന്നെന്താ ടൈം ആയല്ലോ. ഓ. കെ ടാ ശരി ആ ഓക്കെ ഓക്കെ.